ആഹ് കേൾക്കാൻ പറ്റുന്നുണ്ട് പറഞ്ഞോ
ആഹ് ആ സുഖാണ് അവിടെ എല്ലർക്കും സുഖല്ലേ കുട്ടിക്കൊക്കെ എങ്ങനെയുണ്ട്
ആഹ് ഇപ്പൊന്നും കുഴപ്പില്ലട്ടോ ഇച്ചിരി കുറ തീരെ കുറഞ്ഞന്നല്ല ചെറുതായിട്ടൊരു കുറവുണ്ട്
ആഹ്
അതുകൊണ്ട് ഒന്ന് തല പൊക്കിയത്‌ കൊണ്ട് ചേട്ടനുമായിട്ട് അലടുത്തെ വീട്ടിൽ പോയി കളിക്കാൻ പോയിട്ട് ട്ടുണ്ട്
ആഹ് ആഹ്
അപ്പൊ ഞാൻ കരുതി മഴ ഇന്നൊരു ചെറിയൊരു മാറ്റം ഉണ്ട് ഭയങ്കര വെയിലല്ല എന്നാലും നമുക്ക് വെളിയിലൊക്കെ ഒന്ന് കഴുകിയിടാം എന്നൊക്കെ പറഞ്ഞ രീതിയില് ഒരു മാറ്റം
ആഹ് എല്ലാ പണിയും കഴിഞ്ഞാ
എല്ലാ പണിയും കഴിഞ്ഞു തുണി ഒന്ന് കഴുകാനുണ്ട് ഞാനൊന്ന് കുളിക്കാനുണ്ട്
ആഹ് ഉച്ചത്തേക്കുള്ള പണിയെല്ലാം കഴിഞ്ഞോ
ആഹ് ഉച്ചക്കലത്തേക്കുള്ള പണിയെല്ലാം കഴിഞ്ഞു കറിയും ഒക്കെ വെച്ചു മീനും വറുത്തു
ആഹ്
കുറച്ച് മത്തി ആ മത്തി കിട്ടിയിട്ടുണ്ടായിര്ന്നു മത്തി. മത്തിയും ആഹ്‌ മ് പിന്നെ നന്ദന അറിയാവോ ചെറിയൊരു മീനാ നന്ദൻ എന്ന് പറയുന്ന
അറിയില്ല ട്ടോ മറ്റേ നത്തോലി എന്നെണോ
ഇല്ല നത്തോലിയുടെ ഒക്കെ വേറൊരു. വിനവാ ആഹ്
ക്ണന്നെ.
ആഹ്അത് ഒരു ചെറിയ മീനട്ടോരു നത്തോലി. ത്തോല തന്നെ ഇച്ചിരി ഒരു പരപ്പുണ്ടെന്നേ ഉള്ളൂ നത്തോലിയെക്കാട്ടും കുറച്ചും കൂടി ഒരു ചെറിയ മീനാത്.
ആഹ്
അപ്പൊ അത് നമ്ക്ക്. എന്താ സൂക്ഷിച്ച് കുഞ്ഞുങ്ങൾക്കൊന്നും കെടുക്കാൻ പറ്റത്തില്ല മുള്ളുണ്ട്. അപ്പൊ അതുകൊണ്ട് നമ്മള്. എപ്പോഴും ഇങ്ങനെ വറുത്തിട്ടാ കഴിക്കുന്നത്ത് കറി വെക്കാനും നല്ല ടേസ്റ്റാ തേങ്ങ വച്ചിട്ട് തെ കറി വെക്കാനും നല്ല ടേസ്റ്റ
ആഹ് ആഹ്
ആഹ്
അത് എങ്ങനെ സാധാ മീൻകറി വെക്കുന്ന പോലെ തന്നെ തേങ്ങാ ര്ച്ച് വെക്ക. അതോ മാറ്റണ്ടോ.
വെക്കുന്ന പോലെ തേങ്ങാരച്ചന്നാ വെക്കുന്നത് ഉം. അങ്ങനെ തന്നെ വെക്കും പിന്നെ ഇത് പിന്നെ നമുക്ക് മത്തി ഇന്ന് കിട്ടിയത് കൊണ്ട്. മത്തി എടുത്ത് മുളക് കറി വെക്കും മുളകി വെ വെക്കത്തില്ലേ ആ അങ്ങനെ മുളക് ഇട്ട് കറിയും വെച്ചു. മീൻ വറുത്തു പിന്നെ പുളിശ്ശേരിയില്ലേ.
ആഹ്
ആഹ് അത് ശരിയാക്കി അങ്ങനെ എല്ലാം നേരത്തെ ചെയ്തു. അവിടെ എന്തൊക്കെണ്ട് ഉം.
ഇന്ന് ഇവിടെങ്ങനെ ഞങ്ങ നെയ് ച്ചോറ് വെച് ച്ചിക്കൻ കറി വച്ച്.
ആഹ് ഹ.
മ് ഞായറാഴ്ച്ചല്ലേഒ പൾ ആ ഫുള്ള് ഏഹ് കുട്ടി വി ട്ടിലുണ്ട് അപ്പൊ പിന്നെ അവൻക്കും പെ ട്ടന്ന് കഴിക്കാൻ എളുപ്പം അതല്ലേ മറ്റേ കറി ഒക്കെ ഒഴിച്ച് ചോറ് ഉപ്പേരിയൊക്കെ കൂട്ടി കഴി ക്കണ്ടെ താവുമ്പോ ബുദ്ധിമുട്ടില്ല വേ ണ്ടാവും ഒറ്റക്ക്കഴിക്കാന്.
ഞങ്ങളും പൊതുവെ ഞായറാഴ്ചകളിൽ ചിക്കൻ വാങ്ങിക്കുന്നതായിരുന്നു ഇന്ന് പിന്നെ ചി ഏട്ടനി ഇില്ലാഞ്ഞത് കൊണ്ട് നമുക്ക് വാങ്ങിച്ചോണ്ട് വരാനായിട്ട് പറ്റാന്നൊണ്ട്. നമ്മൾ അങ്ങ് ഇടാ. കെ
ആഹ് അടുത്തൊന്നും ഷോപ്പ് ല്ലാ
ഷോപ്പില്ല അടുത്തില്ല ഒരിത്തിരി അങ്ങോട്ട് പോണം. കുറച്ചൊരു ദൂരംണ്ട് അപ്പൊ നമുക്ക് പോയി. കുട്ടികളെ ഇട്ടിട്ട് നടന്നു പോയി വാങ്ങിക്കാൻ പറ്റുന്ന ദൂരം ത്തിനെക്കാട്ടി കൂടുതലാ അത്.
ആഹ്
ആ അതുകൊണ്ട് പിന്നെ നമ്മൾ കരുതി ഇന്ന് മാറ്റം മറ്റേ ഞങ്ങള്. ഞായറാഴ്ച്ച വാങ്ങിച്ച ഞായർ അത് കാരണം നമുക്ക് തിങ്കളാഴ്ച രാവിലെ വരെ എടുക്കാൻ കാണും. നമ്മള് നാലു പേരല്ലേ ഒള്ളു ഉം. അപ്പൊ നമ്മള് രാവിലെ എന്തെങ്കിലും പുട്ടോ അപ്പോ അങ്ങനെ എന്തെങ്കിലും ആക്കിയിട്ട് അത് ചിക്കൻ കറി ആയിരിക്കും. പിന്നെ ഞാൻ എപ്പോഴും പറഞ്ഞ പോലെ കുറച്ച് പീസ് എടുത്ത് മാറ്റി വെച്ചേക്കും സ്കൂളിൽ പോകുന്ന ആളല്ലേ. അപ്പൊ ഒന്നെങ്കി ഫ്രൈയാക്കി കൊടുക്കാന്ന് പ രുതിട്ട് അങ്ങനെ, ഉം..
ഞങ്ങളും തന്നെ ഒരു ചിക്കൻ കൊടുന്നാല് അത് ഫുള്ളായിട്ട് വെച്ചാ പിന്നെ നല്ലോം ബാക്കിയായിരിക്കും. അപ്പൊത് രണ്ടോ മൂന്നോ ആക്കും. രണ്ടോ മൂന്നായിട്ട് പി എന്താണ് പാട്ടാക്കിട്ടേയ്..
എടുക്കും ഉം ഉം വെക്കും ഉം ഉം ഉം. അതാ ഒന്നോർത്താ സുഗവതാ, അപ്പൊ നമുക്ക്.. ക്ക് മീൻ കിട്ടിയില്ലെങ്കിലും ഒരു മൂന്ന് ദിവസത്തേട്ടൊക്കെ ഓടും. കൊറഞ്ഞ ആൾക്കാരാ ഒള്ളെങ്കിലത് മതി, ഒരുപാട് പേരാണെങ്കി...
കള ആവുമ്പേയ് പിന്നെന്തായാലും ഒന്നിച്ച് വെച്ചാ പിന്നെ ആകെബാക്കിയായിരിക്കും, ഇപ്പൊ കൊറച്ചടുത്ത്.. ച്ചാ തന്നെ പിറ്റെദിവസം രാവിലെ തോട്ട്ണ്ടാവും.
രാവിലെ ഉണ്ടാവു അതാ, ഇവിടെ അങ്ങനെ പിന്നെ കുഞ്ഞുങ്ങക്ക് പിന്നെ അത്യാവശ്യം ഇഷ്ടവാ കഴിക്കാൻ ചിക്കനൊക്കെ. ഉം.. കുഞ്ഞുങ്ങക്ക് ഇഷ്ടവ കഴിക്കാൻ, അതുകൊണ്ട് പിന്നെ നമ്മൾ അവന്മാര് കഴിക്കട്ടെന്ന് കരുതും പിന്ന... കൂടിയ ആകപ്പാട് വല്ല ഞായറാഴ്ചയോ ഒക്കെയാ കഴിക്കുന്നതും.
ആഹ്, ബാകിയുള്ള ദിവസങ്ങളിൽ ഒരു രാത്രിക്കത്തെ ഫൂഡും രാവിലെ എന്തേലും കുറച്ച് കഴിച്ചാ അത് നല്ലേ ഉള്ളൂ.
അത് ആഹ. പിന്നെ ചിക്കനൊക്കെ വെക്കുന്ന ദിവസങ്ങളിൽ പ്രത്യേകിച്ച് ഒരു വെശപ്പും കൂടെ ഉള്ളത് കൊണ്ട്
ആഹ്
കുഞ്ഞുങ്ങക്ക്, ഉം..
രാവിലെസ്കൂള് പോവുമ്പോ പിള്ളേര് കഴിക്കോ? ഭക്ഷണം കഴിച്ചിട്ടന്നെ പോവാ?
ഭക്ഷണം.. കഴിക്കാൻ ഭയങ്കര ബുദ്ധിമുട്ടാ, ഒന്നാമതതൊറക്കത്ത്ന്ന് എണീക്കാൻ ഭയങ്കര പാടാ.
ആഹ്
ആഹ്. എണീറ്റ് ഒടനെ തന്നെ നമ്മള് കുഞ്ഞുങ്ങളെ പല്ല് ബ്രെ തേപ്പിച്ചിട്ട് കുളിപ്പിച്ചില്ലെങ്കി ബസ്സ് അത്രേം നേരം നമ്മൾ ഇരുത്തി കഴിഞ്ഞയ്ഞാ ബസ്സ് വരുമ്പത്തേക്കും ലേറ്റ് ആവും.
ആഹ്,
അപ്പ അതുകൊണ്ട് നമ്മള് ഒറക്കത്തിന്ന് എണീപ്പിച്ച് തന്നെ... ഒരിച്ചിരി നേരം വല്ലോം, ആ ഡ്രസ്സൊന്നൂരുന്നെടം വരെ ഒന്നിരുന്നിട്ട്... പെട്ടെന്ന് തന്നെ തലയിലെണ്ണയും തേക്കും. ആഹ് ഉം കൈയ്യി ബ്രഷ് കൊടുക്കും പല്ലേക്കാനായിട്ട്, അങ്ങനെ ബാത്റൂമികേറി പല്ലും തേപ്പിച്ച്... കഴുകി എറക്കി കുളിപ്പിച്ചെടുത്ത് വൃത്തിയാക്കി നിർ ത്തും ഉം, യൂണിഫോമും എല്ലാം ഇട്ടിട്ട് നമ്മൾ വാരി കൊടുക്കും, ഞാൻ വാരി കൊടുക്കുന്ന കൊണ്ട് കൊഴപ്പവില്ലാത്ത രീതിയിൽ എന്തേലും കഴിക്കും.
ആഹ്, അല്ലെങ്കി അതു അവിടെ വെച്ചിരിക്കു ലേ?
തന്നെ കഴിക്കാൻ കൊടു ത്ത് കഴിഞ്ഞയ്ഞ്ഞാ ബസ്സ് വരുന്നത് വരെ ആ ഒരെണ്ണം വായി ക്കകത്ത് വെച്ചിരിക്കുന്നുന്നതുവായിട്ട് ഇങ്ങനെ ഇരിക്കും, അതാണ് പരിപാടി. പിന്നാ അവിടെ മഴയൊന്നും പെയ്യുന്നില്ലേ ഇപ്പം.
അല്ല, വടെ ഈ ടൈമില് ഭയങ്കര ചൂടിന്റെ സമയ
ആന്നല്ലേ ആഹ് ആഹ് ആഹ് പിന്നാ പിന്നെന്താ പ്രത്യേകിച്ച്, ഞാറാഴ്ച വിശേഷം?
ഞാറാഴ്ച ഇന്ന്പ്പോ ആ ഡ്യൂട്ടിണ്ട്, ഡ്യൂട്ടിക്ക് പോവാൻനിക്കാണ്. പിന്നെ വൈകുന്നേരം വന്നിട്ട് ആഹ് വെള്ളിയാഴ്ചെ ഒള്ളു ലീവ്
ഓഫ് ആവുന്നത് കൊണ്ട് ഞാറാഴ്ച ജോലിയാ ല്ലേ?
ആഹ് ആഹ്
ഉം ആഹ് ആഹ് ഉം..
അപ്പൊ സാനങ്ങളൊക്കെ പർച്ചേസിയ്യാൻ എന്തായ്യാറ് പച്ചക്കറി ആായിട്ടോ അങ്ങനെള്ള ഒക്കെ വാങ്ങിക്കാ എന്തായ്യ
ഇത് ഈ പറഞ്ഞ പോലെ തന്നെ ഹസ്ബൻഡു ആയിട്ട് പോവ്വ ഞങ്ങള അട്ത്ത് അട്ത്തല്ല കൊറച്ചും കൂടി അപ്പറത്തോട്ട് പോവുമ്പോ അതൊരു സിറ്റാ
ആഹ്
അപ്പ ഞങ്ങൾ അവടെ പോയിട്ട് ആഹ് കൊറേഅധികംകാര്യങ്ങൾ മാർജൻ ഫ്രീന്നാ വാങ്ങിക്ക്ന്നത്
ആഹ്
അങ്ങനെ സപ്ലൈന്ന് സപ്ലൈകോ ഇല്ലേ സപ്ലൈകോ അവിടുന്ന് കൊറെ അധികം സാനങ്ങള് വാങ്ങിച്ചിട്ട് പിന്നെ എല്ലാ സാനവും സപ് സപ്ലൈകോയി കാണത്തില്ലല്ലോ
ആഹ്
അപ്പ അങ്ങനെ വരുമ്പോ മാത്രം അടുത്ത് വേറെ ഷോപ്പ് ഉണ്ട് അയ്ന്റെ അടുത്ത് അങ്ങനെ പോയി വാങ്ങിക്കും ആ ഷോപ്പി തന്നെ പച്ചക്കറിയുണ്ട് അപ്പോ നമ്മള് കിറ്റൊക്കെ പിന്നെ കിറ്റും പിന്നെ ആവശ്യള്ള തോരന്റെ സാനങ്ങളൊക്കെ തൂക്കി വാങ്ങിക്കും
ലാറം
ഞാൻ ഈ സപ്ലൈകോയി ന്നൊക്കെ വാങ്ങിക്കുമ്പോ നമുക്ക് ഒരു മാസത്തേക്ക് കരുതിയിട്ടുള്ള സാധനങ്ങളല്ലാ വാങ്ങിക്ക്ന്ന്
ആഹ്
കടലിം പരിപ്പും അതുവല്ലാം ഒരു മാസത്തേക്ക് കരുതി വാങ്ങിക്കാം ഒരു കിലോടെ ആട്ട ഒരു കിലോടെ അരി പൊടി ഒരു കിലോ പുട്ടുപൊടി ഒരു കിലോ റവ റവ അപ്പോ ഞാൻ എനിക്ക് അങ്ങനെ വാങ്ങി ഇന്നുണ്ട് കറക്ട് ഒരു മാസം ഇതെല്ലാം നമ്മളെപ്പഴും ഉപയോഗിക്കത്തില്ല തിരിച്ച് മറിച്ചും തിരിച്ചും മറിച്ചും അല്ലെ ഉപയോഗി എന്നത് പിന്നെ അയ്ന്റെ എടക്ക് നമ്മള് അപ്പം ചുടും ഇടിയപ്പം ശെരിയാക്കും ഇഡ്‌ലി അങ്ങനെ പോവുന്ന കൊണ്ട് ഈ ഒരു കിലോ വാങ്ങിക്കുന്നതെല്ലാം എനിക്ക് ഓരോ മാസം കഴി കഴിഞ്ഞാലും ഒര് ഇച്ചിരി കൂടൊക്കെ ബാലൻസ് കാണും
ആഹ്
അപ്പ അത്കൊണ്ട് പിന്നെ എടക്ക് എടക്ക് ഷോപ്പി പോണ്ട കാര്യവില്ല അടുത്തുള്ള കടയിൽ പോണ്ട കാര്യവില്ല
അ ആഹ്
പിന്നെ എന്തെങ്കിലും അത്യാവശ്യം പാലോ അല്ലെങ്കി കുഞ്ങ്ങൾക്ക് നമ്മൾ എത്ര സ്നാക്സ് വാങ്ങിച്ചു വെച്ചാലും കുഞ്ഞുങ്ങളായത് കൊണ്ട് അത് അപ്പ തന്നെ തീരുവല്ലോ
അതെ
ആ അതുകൊണ്ട് എന്തെങ്കിലും അത്യാവിശ്യം സ്നാക്സ് വല്ലതും വാങ്ങി ക്കാൻ വേണ്ടി മാത്രം പോയാ മതി അല്ലെങ്കി പാല് തൈര് അങ്ങനെ എന്തെങ്കിലും വാങ്ങിക്കാൻ വേണ്ടി മാത്രം ഞാനങ്ങനെ പോകാറൊള്ളൂ കടയിൽ
ഉം അവർക്ക് ചെറുപേർ വേവിച്ച് കൊടുക്ക അങ്ങനെ ഒന്നും ചെയ്യലില്ലേ
ചെറുപയർ ഇന്നലെ അങ്ങനെ ആയിരുന്നു ചെറുപയറിനത്ത് ആ തേങ്ങയും വിട്ട് പഞ്ചസാരയി വിട്ട് കൊടുത്തു ഉം ആ കൊഴപ്പവില്ല
ശർക്കരേണ് ഒന്നും കൂടെ നല്ലത്
ആണല്ലെ ഇത്‌ നമ്മടെ എളുപ്പത്തിന് പഞ്ചസാര തൂവി ഇട്ട് കൊടുക്കും കഴിക്ക്യാൻ
ആഹ് അത് വേവിക്കുമ്പോ ശർക്കര ഇട്ടിട്ട് വേവിക്ക ചെറുപയർ കുക്കർലല്ലെ വെക്കാറ്
ആ അതെ അതെ കുക്കറിൽ വെച്ചിട്ട് ഉം അപ്പോ ഈ വെള്ളം ഒഴി ക്കുമ്പോ ആ വെള്ളത്തിനത്തോട്ട് ശർക്കര അരിഞ്ഞിടോ
അല്ല നല്ലോണം കഴി എന്താണ് ചെറുപറ് കഴുകേനേഷം
ആഹ്
ആ കൊറച്ച് വെള്ളം വെക്കില്ലെ അയ്ന്റെ കൂടെ ശർക്കര ക്യൂബ് ആയിട്ടല്ലെ ഇണ്ടാവ
ആ ഇവട ഞങ്ങക്ക് ഇവിടെ ഞങ്ങൾ വാങ്ങിക്ക്ന്നത് വല്യ ഉണ്ട നമ്മുടെ ഒരു കല്ല് അങ്ങനത്തെ ശർക്കരയ വാങ്ങിക്കുന്നത് അപ്പ അത് ഉം ഉം അത് നമ്മള് ഇങ്ങനെ കൈകൊണ്ട് വിച്ചാത്തി കൊണ്ട് ഇങ്ങനെ ചീകി വേണം ഇടാൻ
ആഹ് അപ്പൊങ്ങനെ ചെറിയ സൈസ് വര്ണില്ലാ
ആഹ് ചെറിയ സൈസുണ്ട് പക്ഷെ നമ്മളതെപ്പഴും വാങ്ങിക്കത്തില്ല നമ്മളിങ്ങനെ ഇത്ര ഉള്ളതാ വാങ്ങിക്ക
ആഹ്
ഉം ഉം
അത് വന്നിട്ട് ഞങ്ങൾ വാങ്ങിക്കാറ്ങ്ങനെ ചെറിയ ചെറിയ ക്യൂപായിട്ട്ണ്ടാവുല്ലോ ഓരോ കട്ട എന്നിട്ട് അട്ത്ത് ഏ ചെറുപയറിന്റെ കൂടെ ഇട
ആഹ് അപ്പൊ അത്രേം വെള്ളം ഒഴിക്കുമ്പഴത്തേക്കും അത് കറക്റ്റ് ടേസ്റ്റായിരിക്കോ
ആഹ് കറക്റ്റാവും പിന്നേ ഞമ്മള് ചെലപ്പം കൊറച്ച് വെള്ളം അധികം വെച്ച്ണ്ടെങ്കിൽ ഓപ്പണാക്കിയനേഷം ഒന്ന് നമ്മള് ചൂടാക്കി ഏ തളപ്പിക്ക അപ്പൊ ഒന്നണ്ട് വള്ളം വറ്റൊല്ലോ ഇന്ന് അയിലോട്ട് പിന്നെ കൊറച്ച് തേങ്ങയിട്ടൊട്ക്ക
തേങ്ങയിടുവല്ലേ അല്ലേ ആഹ് ആഹ്
ഉം
എന്താലും ഞാനിത് വരേ ശർക്കര ഇട്ട് ചെയ്തിട്ടില്ല മത്തനകത്ത് വല്ല്യേ പയറില്ലേ മത്തങ്ങയും വല്ലിയ വലിയ പയറും കൂടി ഇട്ടാ ഞാൻ അങ്ങനെ ചെയ്യാറ് എനിക്ക് എനിക്ക് പണ്ട് പച്ചക്കറി ഇങ്ങനെ നമ്മള് കിറ്റായിട്ട് വാങ്ങിക്കും ഞങ്ങടെ ഇവിടൊക്കെ കിറ്റായിട്ട് കിട്ട് ട്ടും അവിടെ അങ്ങനെ കിട്ടാറുണ്ടോ
ഇല്ല ഇല്ല അതെങ്ങനെ എല്ലാ പച്ചക്കറികളും ഒന്നിച്ചായിട്ടോ
ആഹ് എല്ലാ പച്ചക്കറിയും കൂടെ ആവരൊന്നിച്ച് സവാളയും തക്കാളിയും കിഴങ്ങും എല്ലാം കൂടിട്ട് ചെല പച്ചക്കറിക്ക് വില കൂടുന്ന സമയാണെങ്കിൽ നൂറ്റി അമ്പത് രൂപയാകും
ആഹ്
പച്ചക്കറിക്ക് വില കുറവാണെങ്കിൽ നൂറ് രൂപയൊക്കെയാവും
ആഹ്
ഇപ്പൊ ഞാനൊരു പ്രാവശ്യം ഒരട്ത്ത കടേന്ന് വാങ്ങിച്ചപ്പെനിക്ക് മല്ലിയല സഹിതം നൂറ് രൂപയ്ക്ക് കിട്ടി അപ്പൊ എനിക്ക് എനിക്ക് ഭയങ്കര ഹാപ്പി മല്ലിയില ഞാൻ ചോയിച്ചു മല്ലിയിലിം കൊടുക്കോ അപ്പൊ ചേച്ചി എന്റെടുത്ത് പറഞ്ഞ തരുംമോള ഉണ്ടെങ്കിൽ കൊടുക്കും മല്ലിയല നമുക്കിപ്പവിടെ ഉണ്ടങ്കി ഏഹ് വാങ്ങി ക്കാൻ വരുന്നവർക്ക് കൊടുക്കുംന്ന് പറഞ്ഞ് എനിക്ക് മല്ലിയല ഭയങ്കര ഇഷ്ടാണേ
എനിക്കും ഇഷ്ടാണ് എല്ലാ കറീലും കൂടങ്ങനെ ഇടും നമ്മള് രാവിലെ ഉണ്ടാക്കണ ബ്രേക്ക്ഫാസ്റ്റിനോണ്ട്ണ്ടാക്കണ കറിയില്ലേ ആയിക്കോട്ടെ
ഉം എടാ എങ്കി ശരി ഞാവിളിക്കാവേ